ഹലോ എന്തേ
നല്ലർത്താനം താത്താക്കോ?
സുഖന്നേ
ഉ ചേറ് ഞാന് വെറുതെ ഫോൺ കണ്ട് കുതിരികെനി.
ഏ
താതാക് എന്താ പണി.
എത്തില്ല ഞാൻ വെറുതെ ഇങ്ങനെ കുതിരുന്നപ്പോ അങ്ങോട്ട് വിളിച്ചോക്കാവിചാരിച്ച്.
ഇ ചാ ചോറ്ന്നോ.
ചോറ് ന്നീല്ല. തിന്നണം നിങ്ങൾ തിന്നാത്ത ചോർന്നോ
ഇബിടെ ഏ ഇവിടെന്ന് ചപ്പാത്തിയാ
ഏ
അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിപ്പം നിക്ക.
ഏ ഇവടെ ചോറ് ചോർ. ചോറും മിൻ പൊരിച്ചതും തക്കാളി താളിപും.
ഓ
അവിടെത്താ
ഇവിടെ ഏ ഇതും ചപ്പാത്തിയും നെണ്ടും.
ഓ ഉഷാറാണ്.
എനിക് ഉഷാല
ഇതെങ്ങനെ വെച്ച്.
ഞണ്ട് ഇവിടെ മല്ലിപ്പൊടി ഇല്ല അപ്പൊ ഇപ്പച്ചി കുരുമുളക് ഇട്ട് വെക്കാൻ പറഞ്ഞു.
ഏ കുരുമുളകും, മഞ്ഞപ്പൊടിയും, ഉപ്പ്ട്ടെചിണ്ടാവും.
ആ അങ്ങനെ വെച്.
ഉച്ചക്കും അതേനി
ആഹ് ഉച്ചക്ക് അതേനി
ഏ
അതും പിന്നെന്താ കറിപ്പം മുതിര. പിന്നെ മീൻ പൊരിച്ചതും
ഓ മീ എത്ത മീനനി
ബടമത്തി
ഓ
ദാതക്കെന്തേനി
ബത്തല്
ഏ ഫുള്ള് നന്നാക്കിയോ
ആ കൊറച്ച നണ്ണാക്കി കൊറച്ച് കറിക്ക് ഏ കൊറച്ച് കൊറച്ച് കറിക്ക എടുത്തച്ചാണ്
ഏ
തേങ്ങച്ച നാളെ രാവിലെ കറിയക്കാെ
ഏ അത്ര നാളെ ഉണ്ടാക്കാൻ വിചാരിച്ചേ
നാളെ പുട്ടുണ്ടാക്കാത്തി പുട്ടും മീൻകറി
ഓ തേങ്ങ അരച്ച
ആഹ് തേങ്ങച്ച മീൻ
ഇന്ന് രാവിലെത്തേനി
ഇന്ന് രാവിലെ പത്തിരിയും
ഉം
മുട്ടക്കറി
ഓ
അവിടത്തേനി
ബട റവി പിന്നെ ഉം ബത്ത ബത്തൽ ഉണ്ടായി കൊറച്ച്
ആഹ്
അത് മറ്റേ മുളക് കിട്ടക്കുവല്ലോ
ആഹ് മഞ്ഞപ്പൊഴിയും പ
മഞ്ഞപ്പോഴ ആഹ് അങ്ങനെ
ആഹ് നിക്ക് കല്യാണല്ലേന് കല്യാണ ഒക്കെ ഇങ്ങനെ ഇണ്ടായി ഇനി
കല്യാണക്കം അടിപൊളിയ ആയിരുന്നു
ഓ എന്തനി ഫുഡ്
ഔടെ എന്തേ പോ ആ നെയ്ച്ചോറും ഇറച്ചി
ഓ
തൈരു അച്ചാറൊക്കെ
ഏ തൽകാത്തിനോ
സൽക്കാർത്തിന് ബിരിയാണി മന്തി പിന്നെ പത്തിരിയും പൊറാട്ടൊക്കെ ഉണ്ടായി
ഓ
വൈകുന്നേരത്തേക്കല്ലോ
ഉം ജത്തെതിന്ന്
ഞാൻ കുറച്ച് മന്തിതിന്നു പിന്നെ പ നൂൽപുട്ടും
കറിയെത്തനി
ഇ ആഹ് കുറുമ
ഏ
അതും കുട്ടി
ഓഹ് ജ്ജ് അന്റെ ചങ്ങായ്ച്ച്ളൊക്കെ ഇങ്ങട്ട ഒത്ത് കൂടിയോ?
ഏഹ് അഅ്‌ ക്ക്‌ തൈ ഒത്ത് ക്ട്ട്ണില്ലാ ഒന്ന്ക്കുമ്പോ ഒരാൾത് ഒക്കൂലാ അങ്ങനെ ന്ന്ക്ക്‌ആപ്പൊ.
ഓഹ്.
ഇപ്പ അറീഞ്പ്പൊ പ്പ ഇതിന്റെ ബുക്ക് വാങ്ങാ പോ എസ് എൽ സി ഇ ന്താ പ്ലസ്റ്റൂ ബുക്ക് ആങ്ങാം പോവ്ണ്ടല്ലോ.
ആഹ്.
അന്ന് പോവാ വിചാര്ച്ച്ണ് ഇൻശാ അല്ലാഹ്.
ആഹ്.
ഓർ ആഹ് ഞങ്ങള് കോയ്ക്കോട് പോണം വിചാര്ച്ചീനി.
ആഹ്.
അപ്പൊ പിന്നെ ആഹ് വീച്ച്ക്ക്.
ആഹ്.
ആഹ് അപ്പോ അതൊക്കെ കയ്ഞ് പിന്നെ പിന്നെ മാണ്ടാചാര്ച്.
ആഹ്.
അഅ്‌ ഇഞ്ഞി ഇഞ്ഞിങ്ങനെ ഇഞ്ഞു ആ ടൈമ് ഞമ്മക്ക് പോകാ
ആഹ് അങ്ങനെ.
ഉം അയേന്നെപ്പൊ വിചാര്ച്ച് കൊറേ പ്ലാ ഏഹ്?
പേ പേരേന്ന് എല്ലാരും ടൂറ് പൊയ്നിയോ?
ബട്ന്നോ?
ആഹ്.
ഉം ഇബട്ന്ന് പോണം പർഞ്ട്ടോള്ളൂ പോയില്ല ഇതുവരേ.
ഓഹ്.
ഇൻ അർദു പോയോ?
ഏഹ് ബട്ന്നങ്ങള് ബീച്ച്ക്കോയി.
ഏഹ്.
ച്ചോ ഉച്ചക്ക് ചോറൊക്ക ത് ന്നാണ്ട്ങ്ങല്ലാരും ബീച്ച്കൊയി.
ഇന്നോ?
ഏഹ് രണ്ടീസം മുമ്പ്.
ഏഹ്.
പിന്നെ? പിന്നെ രാത്രി ഒമ്പതണി ഒക്കെ ആയപ്പത്ത് ഒമ്പതണി ഒമ്പതരൊക്കെ ആ
ഏഹ്.
ഞങ്ങളവ്ട്ന്ന് ഐസ്‌ ഒരതീ കല്ലുമ്മക്കായ പൊര്ച്ചത്
ആഹ് അഅ്‌ രസാല്ലേ?
ആഹ്.
ആഹ് ആട്തെ കോളീഫ്ലവറക്കെങ്ങനേ രസണ്ടോ?
ഓഹ് കൊയ്പ്പല്ല്യാ.
ആഹ്.
കോളിഫ്ലവറ് പൊര്ച്ചഉം ചായീം പിന്നെ കൊർച്ച് ഗ്രീൻബീസും.
ഏഹ് അപ്പൊ രാത്രിയത്ത് ഫുഡ് അവ്ട്ന്നാക്കാരം.
ആഹ്, ഏഹ് രാത്രി പിന്നെ പോര്ണ വയ്ക്കന്നങ്ങള്
ആഹ്.
ചോറിന്നെ
ഏയാ കരന്റോയ്യോ
ഏഹ് കരന്റോയി ഏഹ് ഇവിടെ കരന്റോയില്ല അവിടെ കരന്റോയോ
ആഹ് ഇവട്പ്പ കരന്റ്പോയി ഇപ്പൊ വന്ന്
ഓഹ് അതന്താ പെട്ടന്ന് കറന്റോയിന്ന് കാറ്റടിച്ചീനിയൊ
ഏഹ് ഇന്ന് നല്ല മൂടലുണ്ടായി
ഓഹ് മഴയില്ലെ നിങ്ങക്ക്
ഉം അവിടെ ഇരിങ്ങിയൊ
ഏയ് അത് നല്ല രാവിലെ മുതലേ നല്ല മയക്കാറേയ്നു
ആഹ് ഇണ്ടായിനിയ ഇന്നലി ഇല്ലായിന്
ആഹ്
ആഹ് ആഹ് മയ പെയ്യും വിചാരിച്ച് പെയ്തിട്ടൊന്നുല്ല
ആഹ്
ഉം
ഇവടിം പെയതില്ല ചൂടുണ്ടോ അവിടെ
ഇപ്പൊ കൊറവ് കൊഴപ്പല്ല കൊറവുണ്ട്.
ആഹ്
ഇന്നലെ നല്ല ചൂടേനി വൈകുന്നേരം ആയപ്പത്തിനും
ആഹ് മൂടൽ ഇണ്ടായിട്ടക്കാരം
ആഹ് പിന്നെ കരണ്ടൊന്നുല്ലല്ലോ
ആഹ്
ഉം ഇന്നെത്തി ചായക്കൊക്കെ
വൈകുന്നാരം ചായക്കിന്ന് അവില് കൊഴച്ചതേ
ഏഹ് അതെന്ത ബേക്കറിയൊന്നില്ലേനി
ഇണ്ടായിന് അവുൽ ഇണ്ടായപ്പോ അങ്ങനെ കൊഴക്കായത്
ഏഹ് അവിടെ ആരക്കെ ബടെ ബടെ പൊതിക്കേക്കും പിന്നെ സൽക്കാരത്തിനട്ന്ന് കൊറച്ച് ബേക്കറി കൊണ്ടന്നീന്
ആഹ് അപ്പ അതും
അതും
ഓഹ് പാൽച്ചായേനി
ആഹ് ഈ മസാല
ഓഹ് മസാലച്ചായ അതാരാണ്ടാക്കി ഇജ്ജോ
ഞാൻ ഇണ്ടാക്കി
ഇജ്ജെങ്ങനെ ഇണ്ടാക്കി
ഞാന് ഇഞ്ചി ആദ്യം വള്ളത്തിക്ക് ഇഞ്ചിയും പിന്നെ പട്ടല്ലേ
ആഹ്
അതും പിന്നെ ഒരു പൂവുണ്ടല്ലോ എത്താപ്പോ അയിന്റെ പേര് കറാ കറാംപൂവ് ആഹ് അതും അതക്കെട്ട് തളപ്പിച്ച്
ഏഹ് അത് തളപ്പിച്ചിട്ട്
അയിക്ക് ചായപ്പൊടിട്ട്
ആഹ്
എന്നിട്ട് ചായപ്പൊടി തളച്ചാണ്ട് പിന്നെ പാല് പാർന്ന്
ആഹ്
അങ്ങനെ പിന്നെ അരിച്ചാണ്ട് പൻസാരട്ട് കുടിച്ച്
ഓഹ് ങ്ങക്ക് ണ്ടായിനിയോ
ആഹ് നല്ല രസണ്ടായിന്
ആഹ്
ഉം പിന്നെ ഈ ചട്ടിപ്പത്തിരി ഇണ്ടാക്കുവല്ലോ
ആഹ്
അയെങ്ങനെ ഇണ്ടാക്കല്
ആഹ് ഇജെത്തിനോടണ്ടാക്കണ് എറച്ചിയോ കോഴിയോ
കോയി കോയി
ആഹ് ഫസ്റ്റ് കോയി നമ്മള് ഉപ്പും മുളകുമ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെട്ട് പൊരിച്ചാ
ആഹ്
പിന്നെ ഉൾ സവാളെം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വാട്ട കരേപ്പിന്റലിട്ട് വാട്ടിയിട്ട്
ആഹ്
അയ്ക്ക് ബിരിയാണി മസാലിം ചിക്കൻ മസാലിം മഞ്ഞപ്പൊടിം കൊർച്ച്‌ കുരുമുളക് പൊടിയൊക്കെട്ട് എളക്കീട്ട് ഈ കോയി പൊരി ആഹ് വാണെ ഇട്ട കുറച്ചൊക്കൊരു മൊള
ആഹ് ആഹ് ആഹ്
കൂട്ടി കോയി പൊരിച്ചയും ചേർത്ത് കൊറച്ച് മല്ലിച്ചെപ്പുട്ട് എറക്കിവെക്ക
ഓഹ്
ആഹ് പിന്നെ മൈദേക്ക് ഒരു മുട്ട ഇട്ടാണ്ട് കൊറച്ച് ഉപ്പ് ഇട്ട് അട്ച്ചാ
ആഹ് എന്നിട്ട് വര്യ
മുട്ട ആഹ് മുട്ട ഇട്ടില്ലെങ്കിൽ കുഴപ്പല്ല ഇങ്ങട്ട് പിന്നെ ദോശ ആക്കി ഇങ്ങനെ ചുട്ട് എടുക്കുക
ആഹ് പക്ഷെ അങ്ങനെ അങ്ങനെ ശരിക്ക് അങ്ങനെ ഉണ്ടാവല്
ആഹ് ചുട്ടെട്ത്തിട്ട് പിന്നെ ഒരു അഞ്ചാറ് മുട്ട ഒപ്പം പൊട്ടിച്ച് കൊറച്ച് ഉപ്പിട്ടാണ്ട് ഒടക്കുക
ആഹ്
ഇന്നട്ട് ഈ ഓരോ ദോശ ഫസ്റ്റ് ഒരു ദോശ ഈ മുട്ടയും മുക്ക്യാണ്ട് ചട്ടി ക്കിട ന്നട്ട് മറ്റ് മസാലയ്ന്റെ നെറൂക്ക്ടാ പിന്നെ വേറൊരു ദോശ മുട്ടേ മുക്കി അയ്ന്റെനെറൂക്കെക്ക അങ്ങനെ ഒരു ലെയറായി ലെ പോവാ ന്നട്ട് ലാ സ്റ്റ് നെറൂകൂടെ ബാക്കി മുട്ടന്റെ വെള്ളം ഉണ്ടാവും അതൊന്നാ പാര അത് അടീലൊരു ചട്ടി വെച്ചാണ്ട് അയിന്റെ നെറൂക്ക് ഈ നമ്മള് മിക്സ് ഒക്കെ ഇട്ടെ ആ പാത്രം വെച്ചാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതാക്ക എന്നിട്ട് പിന്നെ അത് ഇട്ത്താണ്ട് നെറു ഭാഗം വേവാനും വേണ്ടി മറിച്ചിട്ട് വേവിച്ചെടുക്ക
ആഹ് അങ്ങനെ ഓക്കേ
എത്തേ ഇജ് ചട്ടിപത്തിരി ണ്ടാക്ക്ണ്ടോ
ആഹ് ഇണ്ടാക്കണംന്ന് വിചാരിച്ചിണ്ട് നാളെ
ഓഹ്
അപ്പ ഞാനിങ്ങനെ ഇനിയിപ്പം താത്ത ഇണ്ടാക്കണല്ലേ അപ്പൊ ചോദിച്ചാ വിചാരിച്ചാണ്ട്
ആഹ് ങ്ങട് ഇപ്പച്ചി കോയി കൊണ്ടോന്ന്ന്നാ
ഏഹ് നാളെ കൊണ്ടൊരും
ആഹ് അപ്പണ്ടാക്ക കരുതി
ആഹ് ചിലപ്പങ്കി എറച്ചി എല്ലങ്കി കോയി ഏതെങ്കി ഒന്ന്
ആഹ്
ഉം അവിടെ ആരൊക്കെയുണ്ട്
ഇവിടെ ആരോല്ല ഞങ്ങളൊറ്റക്കെന്നൊള്ളൂ എല്ലാരും മദ്ര സണ്ടായോണ്ടേ നിക്കാന് ല്ലേ ഒഴിവില്ലല്ലോ അപ്പൊ വന്നു പോയി
ആ ആഹ് ആരുണ്ടാവുലല്ലേ അപ്പൊ
ഏ ഞാനുംംമൂത്തച്ച്യന്നെ ഉള്ളു മദ്രസ് പൂട്ടില്ലന്ന് എല്ലാരും ഉണ്ടായിന്
ഏ അപ്പൊ നിങ്ങളും പോണ ഇപ്പ നിക്കനിങ്ങൾനിക്കാനൊന്നും പോണില്ല
ഞങ്ങള്ന്ന് പറഞ്ഞാ ഓരോ പെരേക്കൊക്കെ രണ്ടീസം കഴഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പെരേല് ഓരോരോ ദിവസം നിന്ന് ഇങ്ങനെ പോരണം
ഓ വിസിറ്റിംഗ് ആയിട്ട് ആഹ് കുട്ടികളൊക്കെ ചോർന്നോ
ഏഹ്
ചോറ്ന്നോലൊക്കെ കുട്ടികള്
ആഹ് ഓര് ഒരാൾ ചോർന്ന്
ഉം മറ്റാളോ ഒറങ്ങേ
ആഹ്
ഏഹ്
ന്നായികോട്ടന്നാ
ആഹ് ആയിക്കോട്ടെ
ആഹ്